ഹലോ
ഹലോ ആ
ആ എന്താ വർത്താനം ആഹ് ഇണ്ട്ണ്ട് കേക്കണ്ട് എന്താ എവിടെ നീ
ഞാനിപ്പ വർ ഞാൻ വർക്കിലാണ് ഇപ്പം
അതെയോ
ആഹ്
ഒര് വിവരുല്ലെനി
ആഹ് എന്തെടുക്ക്‌ണ്
ഇവിടെണ്ട് പണിയ ആഹ് അടിച്ചുവാരല് അങ്ങനത്തൊക്കെ കയിഞ്ഞ് അലക്കലൊക്കെ കയിഞ്ഞ് ഇനി അടു ക്കള ഒന്നഅങ്ങട്ട് റെഡി ആക്കാണ്ട് കുളിക്കണം
ആ ന്നാ പിന്നെ എന്താ കഴിക്കാൻ ഹലോ ലോ കേക്കുന്നുണ്ടോ
ആഹ്
കേക്കുന്നുണ്ടാ
കേ ഒര് ഒരു കോള് വന്നതേനി ആഹ് ക ട്ടായതല്ല അതിന്റെ റേഞ്ച് പോയതാ
റേഞ്ച് പോവാലെ ഇന്ന്പ്പം എന്താ കഴിക്കാനായിട്ട്
ഇന്ന് മീനിണ്ട് മീൻകറി മീൻ പൊരിച്ചത് വഴുതനങ്ങനോ ഉപ്പേരിയും ഉണ്ടാക്കിണ് പിന്നെ മാങ്ങനോട് ഒര് ച
വഴുതനങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടാ
ഉം ഇവിടെം അങ്ങനെന്നെ ഇൻക് ഭയങ്കര ഇഷ്ടാ
അതെ അതിന്റെ ഒരു വഴിവഴുപ്പ്ണ്ടല്ലോ നല്ല നല്ല രസാ കഴിക്കാനായിട്ട്
ഇവടെ മക്കൾക്കൊന്നും പോകൂല പറിയ അവർക്കൊക്കെ ഭയങ്കര ഇതാ
ആ മ മക്കള് കഴിക്കില്ല കേട്ടാ മോള് എന്റെ മോളൊന്നും കഴിക്കില്ല എനിക്ക് ഭയങ്കര ഇഷ്ടാ ഇവിടെ ചെമ്മീൻ ഇട്ടിട്ടുണ്ടെങ്കില് വല്യ ആൾക്കാരൊക്കെ കഴിച്ചോളും ചെമ്മീന് വഴുതനങ്ങയിട്ടിട്ട് നല്ല രസാ
ചെമ്മീനും വഴുതനങ്ങി ഇണ്ടാക്കോ
ആ ചെമ്മീനും വഴുതനങ്ങേ കൂടി കഴിച്ചു നോക്ക് നല്ല രസാ
അയി ന്റത്
ചെമ്മീൻ സാധാരണ പോലെ അല്ല നമ്മള് ചെമ്മീൻ വേവിച്ച് വെക്കാ വേവിച്ച് വെച്ചിട്ട് വഴുതനങ്ങ ഉലത്ത്ണയിലോട്ട് ചെമ്മീനും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കാ രണ്ടും കൂടി നല്ല രസമായിരിക്കും ചെമ്മീൻ പിന്നെ എന്തിന്റെ, കൂടെ ഇട്ടാലും ടേസ്റ്റ് ആണല്ലോ
ചെമ്മീൻ എങ്ങനെ പൊരിച്ച് വെക്കാ?
ങ സാധാവ പോലന്നെ മുപ്പില് പറ്റിക്കൂലേ ഉപ്പില് പറ്റിക്കൂലേ?
അത് നമ്മ ചെ ആ ചെമ്മീൻ ങ വെളത്തിരി വെള്ളം ഒഴിക്കാ, ഇത്തിരി ഉപ്പിഇട, മുളകും അതേപോലെ ഇട്ടിട്ട് പട്ടിച്ചെടുക്കാ വേവിച്ചെടുക്കാ വേവിച്ചിട്ട് മ് മറ്റേ നമ്മ വഴുതനങ്ങോ ഉലുത്തി വെച്ചതില്ലേ? മെഴുക്കുവരട്ടിയിലോട്ട് ഇത് ട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് രണ്ടു ആവുന്നുള്ളു അപ്പൊ പിന്നെ അധികം ഇട്ട് വേവിക്കേണ്ടല്ലോ തീയും, വഴുതനങ്ങും, ഇതും കൂടി മിക്സ് ആകണ വരെ ഒന്ന് ഇളക്കിയാ മതി. ഇതി പൊട്ടൻ തന്നെ നല്ല രസ
ഇപ്പം കേൾക്കാട്ടോന്ന് റെയ്ൻജ് ഇല്ല മൂ
പൈ ചെയ്ത് നോക്ക
മ് നോക്കണം ഞാൻ ഇപ്പ അറിയാണ് ആ റേസിപ്പിട്ടോ
മല്ലിപൊടി ആ എറണാകുത്തൊക്കെ അങ്ങനെ ഇണ്ടാക്കും
കടുകൊക്കെ ഇട്ടാണല്ലോ നിങ്ങടെ ഇതില്ല്
ആമ് കടുക്
മ് കടു കൊക്കെ ഇട്ട് കടുകും സവാളയും കടു പൊട്ടിച്ചിട്ട് സവാളെയും പച്ചമുളകും ആ ഞങ്ങളിവിടെ ഞാന് സവാളയെന്നും യൂസ് ചെയ്യാറില്ല ഞാന് അങ്ങനെ തന്നെ വെളിച്ചെണ്ണയും കടുക്കും കറിവേപ്പിന്റെ ഇലെയും പച്ചമുളകും ഇടും പിന്നീ വഴുതനങ്ങ അടു എന്നിട്ട് വെള്ളം വേക്കൂലട്ടോ അങ്ങനെ ചെറിയ തീര് അങ്ങനെ വേവിക്കും വെള്ളം ഒഴിക്കണ്ടല്ലോ ഇത്‌ വേഗം വെവൂവോ വേഗം വേവും
ഇല്ലമ്മേ ഇവിടെ ഒന്ന് ചൂടായാ മതിയല്ല. സവാളിട്ട് ടേസ്റ്റാ സവാള നല്ലതല്ലേ.
ണ്ടാക്കി.
കൊടുക്കൂ
ആഹ്.
മ്. സവാളയും ഒണി റ്റീം കൂടും അതെ തന്നെ
വഴുതനങ്ങ കുറേണ്ടായാലും കുറ വെന്തു വരുമ്പോഴക്കും കുറച്ചാവുല്ലോ.
ആഹ് അതെ അപ്പ ഇത് ചെമ്മീന എന്തെങ്കിലും അതിന്റെ കൂടി ഇട്ടാല് കുറച്ചും കൂടി ക്വാണ്ടിറ്റിയയും കിട്ടും സവാളേയും ഇട്ടാല് ഇല്ലങ്കി തീരെ ഉണ്ടാവില്ലല്ലോ.
ചെമ്മീനും മാങ്ങിട്ട് വെക്കണ അറിയ നിങ്ങക്ക്.
മീനും മാങ്ങയിട്ട് കറി പോലെ വെക്കണ അല്ലേ.
ട്യൂബ് കണ്ട്ണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കില്ല.
ആ ചെമ്മീനും മാങ്ങയും കൂടി വെക്കണത് സാധാപോലെന്നെ അരപ്പ് നമ്മ തേങ്ങ തേങ്ങ, ഉള്ളി അതൊക്കെ ട്ട് അരപ്പ് റെഡിയാക്കാം അതില് മഞ്ഞപ്പൊടി ഇട്ടാലും മുളക് പൊടി മുളക് പൊടി ചെറിയ ഒരുരീതിയിലിട്ടാതി പച്ചോളക്
ആ പച്ചമോളകെ മുന്നിട്ട് വേണ്ടേ
അരപ്പ് റെഡിയാ- കിട്ട് അങ്ങ സാധാരണ കലത്തിലൊയിച്ചി തെളച്ച് വരുമ്പോ മാങ്ങയിടാം മാങ്ങ വെന്ത് കയിമ്പോ ചെമ്മീനും ഇടാം മാങ്ങ വേവണോം കല്ല് പോലിരിക്കണ മാങ്ങയണെങ്കിലും തളക്കുമ്പോ തന്നെ അത് വേവും എന്നിട്ട് ചെമ്മീനുമിട്ടിട്ട് നന്നായിട്ട് പറ്റിച്ചെടുത്താ മതി മാങ്ങടെ കൂടെ മുരിങ്ങാക്കായെയും കൂടെ ഇടണ കൂടുതലും ടേസ്റ്റ്ആ ആഹ് കറിടാ നല്ല സ്മെല്ലാരിക്കും അവിടെ സ്പെഷ്യലക്കെ ഉണ്ടാക്കണ്ടോ
ചെമ്മീനോട ഫ്രൈ ഉണ്ടാക്കും അപോരെ ഈ കടായി പോ ചിക്കൻ കടായി ഉണ്ടാക്കുല്ലേ
ആഹ് ഞാനിവടെ ചെമ്മീൻ കിട്ടിയാ പിന്നെ കട്ലേറ്റ് ഇണ്ടാക്കും ചെമ്മീൻ കിട്ടിയാ കട്ട്ലേറ്റൊക്കെ ഇണ്ടാക്കും.
അതെങ്ങനെയാ ചിക്കൻ ഇണ്ടാക്കുന്ന പോലെന്നെ
ചിക്കൻ ഇണ്ടാക്കണ പോല തന്നെ നന്ന കൊറച്ച് ചെമ്മീന്റെ ചിക്കൻ എടുത്ത് വെക്കണ പോലെന്നെ ചെമ്മീൻ ഇത്തിരി പ പിച്ചെടുക്കും അന്ന്ട്ട് അത് ഇങ്ങനെ പൊടിച്ചിട്ടാ മതി ചെമ്മീൻ അങ്ങനെ തന്നെ ഒരെണ്ണം വിട്ട് വിച്ചാ പറ്റില്ല ഒത്തിരി വല്യയ ഒരു ആവറേജ് ചെമ്മീ ചെറുതും കൊണ്ട് അത് സാധാ പോലെ തന്നെ അങ്ങനെ വറുത്ത് ഇതാക്കിട്ട് ആ ചെറുത് നന്നാക്കാൻ ബുദ്ധിമുട്ടാ വല്താവു പിന്നെ വേഗംപരിപാടി കഴിയും
ആ
ആ ഇനിയിപ്പം സ്കൂൾ തുറക്കാനൊക്കെയായില്ലേ
പൊക്കോട്ടങ്ങട്ട് ആ താത്തതാ ഫോൺ ആ മോള് വന്നതാ
മോള് വന്ന് ആ
കളിക്കല് ആ ആ ആ ആ സ്കൂള് തുറക്കാനായിലെ കുഞ്ഞാണ് തോന്നണല്ലേ
അത് കുഞ്ഞാ ചെർതാ
അ ആ
മൂന്ന് വയസാവുന്നേയോള്ളു
എന്റെ മോക്ക്‌ നാല് വയസ്സ് എൽകേജി
ന്താ നിനു ഒന്ന് വാരി കൊടുക്കടി ഞാനെ ആ ഹാ അള്ളാ പിന്നെ എന്താണ് അവിടെയൊക്കെ
ഇവിടെ നല്ല വിശേഷം അവിടെ മഴയും കാര്യങ്ങളൊക്കെ ഇണ്ടാ
ഇല്ല ഇല്ല ഇന്നലെ ഇന്നുആയിട്ട് ഇവിടെ ഭയങ്കര ചൂടാ
ആ ഇന്നലെ ഇപ്പ രാത്രി മഴയുണ്ടായിരുന്നു അതിന് മുമ്പ് രണ്ടു ദിവസം വൈകിട്ടാവുമ്പോ മഴ പെയ്തെ ഇന്നലെ മാത്രം വൈകിട്ട് ഇണ്ടായില്ല രാത്രിയായപ്പോ നല്ല മഴയായിരുന്നു വെളുക്കാറായപ്പോ ആ
ഇവിടെ രണ്ടു ദിവസേ വെയില് വന്നിട്ടോള്ളൂ പക്ഷേ ഭയങ്കര ചൂട് ട്ടോ
ആ ഇവിടെ ഇപ്പ ചൂട് കുറവാ ചൂട് കുറവാ ഇവിടെ ഇപ്പോഴാ മഴ പെയ്താർന്നോ വൽയ കൊഴപ്പം ഇണ്ടായില്ല
ഇവടെ നല്ല ചൂടാണ് ഞാൻ പറയാ അടുപ്പത്തൊന്നും പണിയൊക്കെ കഴിഞ്ഞ്
ആ പു പാചകം ചെയ്യും പിന്നെ നമുക്ക് വെന്തു പോവും അത് അട്പ്പത്തെ ചൂടും എല്ലാണ്ടുള്ള ചൂടും കൂടി ആവുമ്പോ
ഫുഡൊക്കഴിഞ്ഞ് ഇനി ഇന്ന് പാത്രം കഴുകാൻ അതുപോലെ ടൈൽസ്‌ ഒക്കെ ഒന്ന് തൊടയ്ക്കാന്
ആ ത്രേയുള്ളൂ വർക്കിന്‌ പോകുന്നില്ലേ
ഇല്ല ഞാനൊന്നും ഒന്നും ചെയ്യുന്നില്ല
ആ
മോള് ചെറുതാ
ആ ഇപ്പ ഈ കൊല്ലം ആ അംഗനവാടിയിൽ ആക്കാല്ലോ മൂന്ന് വയസ്‌ സായില്ലേ
ക്കാ ക്ഷെ ഇവിടുന്ന് കൊറെേദൂരണ്ട് ഡെയിലി ഒരു നട ക്കാണെങ്കിലെന്നെ ന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മുക്കാ മണിക്കൂറിന് അങ്ങോട്ടും മുക്കാ മണിക്കൂറിന് ഇങ്ങോട്ടും അങ്ങനെ ഒന്നര മണിക്കൂറെങ്കിലും അങ്ങനെ നടക്കാണ്ടാവും
നടക്കാനുണ്ട് ആ അപ്പൊ പി റൂട്ടല്ലത്
ബസ് റൂട്ട് തന്നെ ക്ഷേ നഴ്സറി ഇള്ളോട്ത്ത്ക്ക് ബസ്സൊന്നും പോവില്ല ആ ഒരു ഉള്ളേരിയേലാ ആ ഉള്ളേരിയലോട്ടാ പിന്നെ എന്നും ഓട്ടോറിക്ഷ വിളി ച്ച് ഒണ്ടാക്കും നമ്മുക്ക്
ആ ആ ഡെയ്ലി ഓട്ടോവും പറ്റു
കൊറെേ കുട്ടികൾ ഉണ്ടെങ്കില് ഇവിടുന്ന് അങ്ങോളം പ്രായത്തിലുള്ളൊര് അങ്ങനെ ഒന്നുമില്ല
ആ അപ്പൊ പിന്നെ പഠിക്കണതെങ്ങ ന്റെ അടുത്തുള്ള സ്കൂളി
ആ അങ്ങനെ ആക്കാം ന്ന്‌ വിചാരിച്ചിക്ക അപ്പൊ അടുത്ത വർഷം ആവുമ്പേക്കും അങ്ങനെ ആക്കാന്നു വച്ചു ഈ വർഷം അയിനായിട്ടുല്ല
ആ ആ
മൂന്ന് വയസ് ആവുന്നേ ഉള്ളു
ആവുന്നൊള്ളല്ലേ
ഉം ആ അടുത്ത വർഷം ആവുമ്പോ നാല് ആവുന്ന ആ ടൈം ആവൂലോ
ആഹ് ആ നാല് എൽ കെ ജിലോട്ടാക്കിയാലും മതി, പ്രീ കെ ജി ആഹ്
ഏതാലും മക്കള അംഗനവാടി പോവുന്ന ആ ഒരു സുഖം അത് ഒര് മാറ്റം എന്താലും ഇണ്ടാവും, നല്ല നല്ലത് അംഗനവാടിക്ക് ആദ്യം പറഞ്ഞയ
ആഹ്
കയ്യണ്ടേ ഇമ്മള് ഇവടെ അടുത്തായിരുന്നു മ പിന്നെ ഇപ്പ മാറ്റീതാട്ടോ ഇപ്പൊ സ്ഥലം അംഗനവാടി ലേ ഉം ഇതൊരു സ്വകാര്യ വ്യക്തികളെ ഏഹ് ക ക ഒരു ഇതി തന്നെ സ്ഥാപകര് കെട്ടിടത്തിലാനു ഇപ്പൊ ഗവൺമെന്റിന്റെക്കീന്നന്നെ ഒരു സ്ഥലൊക്കെ കിട്ടിയപ്പോം അവർക്ക് മാറി
മാറ്റി ആഹ്‌
ചതുരുള്ളേരിയായി പോയി അതാണ് പുള
ആഹ്‌ പിന്ന ആഹ് മെയിൻ റോട്ടി ഇവിടം പിന്നെ സാമ്പാറന്നെ പിന്നെ മീൻ വറ്ത്തത് ചാള നല്ലതാണല്ലോ മുട്ടച്ചാള ആണല്ലോ താളം നല്ല രസം ഒണ്ടായിരുന്നു അപ്പൊ ആ കറി വെക്കല് താല്പര്യം ഇല്ല അപ്പൊ വർക്ക ഇവിടെ വർക്കല
വിടെ അങ്ങനെ തന്നാ വറക്കലാ
അപ്പ ചാ ചാറ് വേണ്ടി സാമ്പാറിണ്ടാക്കി ആഹ്‌
ക്കൾക്ക് ഇഷ്ടമണ്ടോന്ന് ഒന്ന് നോക്കിയില്ല എനിക്ക് പല്ല് വേദനാണ് ഇന്നലെ തൊടങ്ങിയാണ്
പല്ല് വേദന പല്ല് വേദനക്ക് മറ്റേ- ഉം ഓ റെമടീസ് ഇപ്പൊ എന്താ പറയാ അതെ നമുക്ക് ഉപ്പ് വെള്ളമൊക്കെ കൊള്ളണത് നല്ലതാണ് ഉപ്പ് വെള്ളം നമ്മള് കൊള്ളുമ്പോഴത്തേ വേദന കുറയും ആ നീറ്റൽത്തട്ടി കഴിയുമ്പോഴേ-
ചെയ്ത് അത് മറ്റേ ഇഏലക്കായും പൂവൊക്കെ ഉണ്ടാവലെ
ആഹ് ആ് പവപ്പെട്ടണ മറ്റേ വേറൊരു പൂവലത്താ ആ സംഭവൊക്കെ നല്ലതാ ബാമ്പു ആഹ അത് കടിച്ചുടിക്കണ നല്ലതാ
കപ്പിച്ച് അതി കല്ലുപ്പ് ഇട്ടാണ്ട് അങ്ങനെ വഴ ഇങ്ങനെ ഉടുക്കയിലേ
ആഹ് ആഹ
ആഹ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു പക്ഷേ വേദനകടെ കുറയുന്നില്ല
നെയാണോ
അല്ലേ പൊത്തണ്ട്
ആഹ എനിക്ക് ഇ ഇണ്ടായിുന്ന എന്നിട്ട് ഇപ്പ ഞാൻ തൂക്കന ഇിട്ടാ മാറി ല്ലുദ്ധിമു് ായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആയിക്കുന്ന ടൈമിലാവുന്നുത് വല്ുവിതര അപ്പ നല്ല പണിയായിരുന്നു
ിക്കാനും പറ്റാത്ത
മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല അപ്പൊ എന്താണ് ആദ്യം തൊണൂറ്റി അഞ്ചച് ചെയ്രത്ത് അവര് അടച്ച വെച്ചി പിന്നെ എനിക്ക് ഡെലിവറി കഴിഞ് കഴിഞ്ഞഞ് അതേപോലെ തന്നെ നമ്മൾ എന്നെക്ക കുള തട തലനീല ഇറങ്ങിയപ്പോ പിന്നെയ വുന്ന എന്നിട്ട് ാ അവിടെന്ന്ത് എടുത്ത് കണി പിന്നെ കൊഴപ്പുണ്ടായിുന്ന ക്യാി്ടുക്കത് ക്യാപിറ്റൽ പിന്നെ ന സാധം നമ്മുടെ പല്ലുപലെ തന്നെ
ഉ ഇത് ഒരു സൈഡ് പൊട്ടീന്ന്
ആഹ ഇത് പൊട്ടിയത് തന്നെ പൊട്ടിയതാ മട്ടീ ഇതാവിടെ എടുത്തിട്ട് മാറ്റി അപ്പൊ ഇത് പറിക്കാണെന്ന്ന്ന അന്വച്ചത് ആ പല്ലല് പോലെ തന്നെ നമുക്ക് റൂട്ടുകല് സോരി പല്ലിന്റെ ഒരു പീസ് കൊണ്ട് തന്നെ ആ പീസിന് മുന്നിലായിട്ട് അപ്പൊ നമുക്ക് പല്ലി പോവല കാരണം നമ്മള് പല്ലി എടുത്തല് പിന്നെ നമ്മുടെ അളവ് ഇത് പല്ലികളെ നിര തെറ്റിപ്പോകും അങ്ങനെ ബുദ്ധിമുട്ടുകൾ വരും ഇതന്ന് പറഞ്ഞാ ഫുള്ള് നമ്മുടെ ഉള്ളിരിക്കുന്ന പഴു അവര് ക്ലീൻ ചെയ്തി എന്നിട്ടാണ്ക്ക് ഈ സംഭവം വെക്കത് അപ്പൊ കൊഴപ്പുണ്ട്